ആഹ് കേക്കുന്നുണ്ടേ എന്തൊക്കെ വർത്താനം
നല്ലെന്നെ
ഏഹ് പണികളൊക്കെ കഴിഞ്ഞോ
എനിക്കും സെയിമേ ക്ലാസ്സിനോണം.
ഏഹ് എന്താ എന്തിനാ പഠിനകേനെ
കൗണ്ടിങ്
ആഹ് കൗട്ടിങ്ങ
ആഹ് ഭക്ഷണം ഫുഡ് രാവിലത്തെ ഭക്ഷണൊക്കെ എന്തണ്ടാ ക്കിത്
രാവിലെ പത്തിരി
പത്തിരിലേ എന്താ കറി മീൻകാറിയോ ആഹ്
ഇങ്ങനെ മറ്റേ ബ്രസ്സിൽ നടക്കുന്ന പത്തിരീടാ നിങ്ങള് അവിടെ പത്തിരി മറ്റേ പ്രസ്സ് എടുക്കൂലേ
ഞങ്ങള് ആ അതില് ഇതാക്കും അമർത്തീട്ട് പിന്നെ പരുത്തൊക്കെ ചെയ്യും ഹലോ
ആ നമ്മൾ
ആഹ്
ആ കണ്ണൂർക്കെ ആ ഇങ്ങളെ പത്രി ഞങ്ങള പത് ഒത്തിരിയാവില്ലല്ലേ കണ്ണൂര് അപ്പൊ എങ്ങനെ ഇണ്ടാക്കാ അത് ഇങ്ങള് ഇണ്ടാക്കാറുണ്ടോ
ആഹ് നമ്മടെ സാധാ അരിപ്പൊടിയില്ലേ പതിരിയല്ലേ ഉദ്ദേശിക്കുന്നെ
ആഹ് പത്തിരിയന്നെ നിങ്ങള് വേറെ പത് ആ പത്തിരിയന്നെ അതിൻ്റൊരു ഇതൊന്ന് പറഞ്ഞരോ
ആ ഏ സാധാ ഇതില്ലേ നമ്മള് പൊടിക്കുന്ന അരി പത്തിരിന് പൊടിക്കുന്ന അരി അത് പൊടിച്ചിട്ട് വേണ്ടുന്ന അത്രയും എടുത്ത് വെള്ളൊഴിച്ച് കൊഴക്കും ഏ നിങ്ങള് മറ്റേത്ന്ന് വെച്ചാല് മറ്റേ ചൂടൊള്ള
മറ്റേ ഞങ്ങള് ചൂടുവെള്ളത്തിലിട്ട്ങ്ങണ്ട് വാട്ടലാണ് ഞങ്ങള് വെ
ഇത് അങ്ങനല്ല പൊടിയെട്ത്ത് വെള്ളം ഒഴിച്ച് കൊഴക്കൂ
അങ്ങനത്തേക്ക് വേറെ എന്തേങ്കിലും ഇടുവോ തേങ്ങയോ അങ്ങനെ എന്തേലും
ഇല്ല ഇല്ല ഉപ്പു മാത്രം ഇടും വന്നിട്ട് ന ആ എന്നിട്ട് നമ്മള് ഏ പരത്തെയ്യാ പരത്തീട്ട് ഓട്ടുമ ഇടും
ആഹ് അപ്പൊ ഒട്ടൂന്നുല്ലേ പരത്തുമ്പോ
ഇല്ല ഇല്ല കൊറച്ച് ഒട്ടാത്ത വിധത്തില് കൊറച്ച് ടൈടായിട്ടാ കൊഴക്കാ
ആഹ് ആഹ് ആ ഇത് ചുട്ടെടുത്ത പൊള്ളക്കൊക്കെ ചെയ്യോ
ചുട്ടെടുക്കും നേരെ ഇതിലും ചുടാ തടിച്ച് തടിങ്ങനും ചുടാ എന്നിട്ട്
വ പൊള്ളത്ത പപ്പടം പൊളക്കണ മാതിക്ക് പൊന്തി വരാര്ക്കും അല്ലേ
ആഹ് പൊന്തി വരും എന്നിട്ടാ എടുക്കിയാ
ആ ആ ഇവിടെ ഞങ്ങളും അങ്ങനെയല്ല ചെയ്യാറ് ഞങ്ങള് ഇണ്ടാക്കണ പത്തിരി ഞങ്ങള് ചൂടുവെള്ളം ചൂടുവെള്ളം തെളപ്പി അതിക് പൊടി ഇട്ടിട്ട് വാട്ടും
എന്നിട്ട് ചൂടോടെ വഴക്കണോ
ചൂടോടെ കൊഴക്കൂല്ല ചൂട് ആറിയിട്ടേഉള്ളൂ കൊഴക്ക ചുടോ അല്ലാത കൊഴച്ച കൈ പൊള്ളും
ആ എല്ലാ ഫോണിലെല്ലാം കണ്ടണേ
എന്നിട്ട് പിന്നെ നൈസ്സില് കൊഴ ചുടുത്തിട്ട് പിന്നെ അമർത്തിയിട്ട് പെരത്തണ്ടോൽക്ക് പരത്താ ഞങ്ങള് വല്ല പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ ഉള്ള പരുത്താ അല്ലാതെ ഞങ്ങള് ഒറ്റക്കൊക്കെ ആവുമ്പോ ഞങ്ങള് പ്രസ്സിൽ അമർത്തി ചുടലാണ് അപ്പൊ കുഞ്ഞിയെ പത്തിരിയോള് കിട്ടും
ആഹ് ആഹ് ആഹ് ആഹ്
മെറ്റേ അതില് പരത്തിയാല് വലുതായിട്ട് ചപ്പാത്തി കിട്ടണമായിക്ക് കിട്ടും
ആഹ്
ഇവിടെ ഞങ്ങള് നോമ്പിന് ഉണ്ടാക്കും അത് കഴിഞ്ഞാ പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടെങ്കി ഉണ്ടാക്കും അല്ല അതൊന്നും ഉണ്ടാക്കൂല ഞങ്ങള് മലപ്പുറാണ്
ഞങ്ങള് നോമ്പിന് ഉണ്ടാക്കും പിന്നെ അയിന്റെ ഇടേൽ രാവിലൊക്കെ ഒക്കെ ന് ഇണ്ടാക്കയും ചെയ്യും നോമ്പിന് ഏറെ അതല്ലേ
ആഹ് ആഹ് ആഹ് ആഹ്
നോമ്പിന് പത്തിരി ബീഫ് കറി അല്ലെങ്കി ചിക്കൻ കറി ഒക്കെണ്ടാക്കും
ഉമ് നമ്മള് നെയ്യ് പത്തൽ
നെയ്പാത്തിരി ഉണ്ടാക്കാന് നെയ്പാത്തിരി ഉണ്ടാക്കാൻ അറിയില്ല അതെങ്ങനെ നിനക്ക് അറിയാവോ
അതറിയില്ല
അത് അറിയില്ല
സാ അത് കുറച്ച് എന്തെങ്കി നമ്മൾ ഇങ്ങനെ കുറുവരി ഇടും കുറച്ച് കുതിർത്തിവയ്ക്കും എന്നിട്ട് ട്ട് ഈ ഇത് തേങ്ങയും ജീരകോം ഉള്ളിയും ഈ കുറുവരിയിട്ടടിക്കും ജാറില് അടിച്ചിട്ട് നക്കൂ ആ ഒരു മാവ് കിട്ടുവല്ലോ അതില് പത്തിരിപ്പൊടിട്ട് കോയ
ആഹ്
എന്നിട്ട് ഓയിലിട്ട് പൊരികുവ ചെയ്യാ
ഓയിലിട്ട് പൊരിക്കല്ലേ ഞങ്ങൾ ഇതുവരായിട്ട് ഇണ്ടാക്കിട്ടില്ല ഇല്ലേ മ്മള് ഉണ്ടാക്കിട്ടില്ല പിന്നെ ഈ ഓവൺ ഉണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ക്കറിയോ ഓവൻ ഇവിടെ കൊഴികലിൻ കിട്ടിയതാണ് പക്ഷെ അതുങ്ങോണ്ട് എന്തു അതിനെപ്പറ്റി അറിയാവ ല്ലേ
ഓവൺ ചൂടാക്കാൻ യൂസ് ആക്കുന്നരിക്കും ല്ലേ ഞമ്മള് ഇവിടെ ഓവൻ ഇല്ല അപ്പൊ നമ്മള് ഇല്ല അപ്പൊ ഇതിങ്ങനെ നമുക്ക് അത്യവശ്യം വേണ്ടുന്ന ചൂടാക്കുന്ന ഐറ്റംസ് ഒക്കെ ചൂടാക്കി എടുക്കുന്നേയാന്ന് തോന്നുന്നേ അവരവരിടത്ത് ഉണ്ടെങ്കിലല്ലേ അതിന്റെ ഉപയോഗം മനസ്സിലാവൂ
ആഹ് ആഹ് ഇവിടെ ഉണ്ട് പക്ഷെ എങ്ങനെയാന്ന് ഉപയോഗിക്കാന്ന് അറിയില്ല ഇനി യൂട്യൂബിലൊക്കെ നോക്കിയാണ്ട് ഉപയോഗി നോക്കണം കുഴികലിന് ആരോ കൊണ്ട്താന്നാണ് പക്ഷെ അതിനെ പറ്റി ഒന്നും അ റോസ്റ്റ് ഒക്കെ അതിമേ വേണെങ്കില് ഉണ്ടാക്ക
ഓവൻ ജസ്റ്റ് ചൂടാക്കുന്ന യമ്മ അറിയില്ല
ആഹ് പിന്നെ അൽഫാമോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കാന്ന് തോന്നുന്നു
ചോയിചോയിക്കും അഹ് എയെർ ഫ്രയർല്ലെയ്രിക്കും ലെ
ആഹ്
നോക്കിയോക്കി
ആഹ് നോക്കിയോക്കെണം ഇനി ഇപ്പ രാവിൽത്തെ തെരക്കാണ് ഇവെടെ മൂന്നാക്ക് പോണം സ്കൂൾക്ക്
എന്ന്ട്ട് എന്നാക്കിയേ?
അവെർക്ക് ഫുഡ് ആ ഓൽ രണ്ടാൾ അയുട്ന്ന് വാങ്ങും ഭക്ഷണം രണ്ടാൾ അയുട്ന്ന് വാങ്ങും
ആ
ഒരാള് കൊണ്ടോവലാണ്. അവളെ കാലിമേ വിളിച്ച പോലെ ണ്ടായിട്ടെ വെർഞ്ചോര് ന് കൊടുതയ്ക്കല് അപ്പൊ ഓരോ കാല്മ്മ വിളിച്ച പോലെ ണ്ടായിട്ട് ഓക്ക് നട വാങ്ങാൻ കെതിയെടാണ് അപ്പൊ
വാങ്ങാന്ന് പറയുമ്പോ സ്കൂൾന്ന് ട്ട്ന്നരിക്കുല്ലേ
ആ സ്കൂൾന്ന് കിട്ട്ണ ചെറുപയറും ചോറും കിട്ടും ഗർമെന്റ് സ്കൂളാണ് അഒട്ന്ന്ച്ചാ ഭ ഭക്ഷണെക്കെ ണ്ടാവും.
ഓ അപ്പെ ഇത് രാവിൽത്തെന്നെ കഴിക്കാ കൊടുക്കണ്ടേ.
ആ രാവിലെ ഇന്ന് ദോശ ണ്ടാക്കിയത്.
ഉം മീ കറിയാ
മീകറിയല്ലേ ചിക്കൻ കറിനു ഇന്നൽത്ത ചിക്കൻ കറിണ്ടയിനു.
ആ എല്ലാണ്ടെങ്കി പിള്ളേർക്ക് മതിയല്ലോ
ആ അപ്പഞ് രാവിലെ എന്റെ കൈയ്യ്മ്മ കുത്തി പോത്ത് മുറി ണ്ടായിട്ട് ഒന്നും ണ്ടാക്കാ കഴുന്നി ല്ല വേദനൊണ്ടേ അപ്പൊ
ന് വേറെ ആരുല്ലേ വീട്ട്ല്?
ഇല്ലെ ഞങ്ങള് വേറെയാണ്.
ഓ അത്രയിട്ടുളു വീട് ട്ത്ത്ട്ട്.
ഞങ്ങള് രണ്ടു കൊല്ലായി.
ഓ ഓ ഓ
കുടിർന്നിട്ട് അപ്പൊ ഇന്ന് ഇന്നലെ നല്ലോങ്ങട്ട് കൊഴച്ച് വന്നീന അപ്പ ഇന്നലെ അത് വല്ല ഉപ്പ പൊട്ടിച്ചന്നു അപ്പ നല്ലോങ്ങട്ട് അയിന്റ ഉള്ള്ന്ന് ചോറുകൊട്ത്തെലൊക്കെ പോന്നു
ഉം അപ്പം ഭർത്താവ്
ഇവ്ടെണ്ടേ ഇന്ന്പ്പം രാവിലെ എങ്ങോട്ടോ പോയി.
എന്നാ പണി ഭർത്താവിന്
വണിട്ക്കും ടെയ് വറാണ് വണ്ടിമ്മ പോവും വെള്ളം വണ്ടിമ്മ പോകും എല്ലാ പണിക്കും പോവും.
രുപണിയെണെന്ന്
ഉ ഉം
ഞ് ഓരോര്ത്തരോര് രണ്ടാള് ഓല്ഒറ്റക്കെര്ങ്ങും ചെർതിന പിന്നെ ഞാഒരിക്കികൊട്ക്കണ അവന് ഇപ്പണീറ്റിട്ടുള്ളു. ഞാനൊകുളി ച് മാറ്റൊടുക്കണം മദ്രസ വീട്ട് വന്നി അ മദ്രസ അവർക്ക് ആറു മണിക്കാണ് അഞ്ചരക്ക് പോകും ഇവിടന്ന് വീട്ടിന്ന് അഞ്ചരക്ക്റങ്ങു
ഉ ഉം അപ്പ ഇങ്ങളെന്തെ പണിയെട്ക്ക്ന്ന്ണ്ടാ.
ഇല്ലേ ഞാൻ ജോലിക്കൊന്നും പോണില്ല വീട്ടില്ന്നെണ്.
ആ ആ ആ
ങ്ങളട്ക്ക് മഴണ്ടോ?
മഴാ ചെർങ്ങനെ ചെർങ്ങനെ ഇന്നലെല്ലാം നല്ല മഴണ്ടായിന്നുവേ.
ആ ഇന്നെല്ലങ്‌
ആ ഇന്ന് രാവിലെ ചെർതായിട്ട്ണ്ടായി വെലിങ്ങനെയൊന്നുല്ല
ക്കു അങ്ങ തന്നെ ചെർ തായിട്ടുങ്ങനെ ഇന്നലല്ലോണ്ടായിനി.
ഉ ഉ ഉം
ന്ന്ട്ട് ഉച്ചക്ക്ല്ലെ ഭക്ഷണൊക്കെ ണ്ടാക്കിട്ടാണോ പോവാറ് അതോ വീട്ടിലാരെങ്കിലുണ്ടോ
ഉമ്മ എല്ലാം ഇണ്ട് ഞാന് ആക്കാൻ നിക്കല്ല ഞാൻ വീട് ടിക്ക് ഉമ്മാന സായിക്കൊല്ലം ചെയ്യും
ആഹ് എപ്പെളാ കഴിഞ്ഞ് വെരാ?
ഇനി വൈകുന്നേര ആവും- നാളി രാവിലെ പോണം.
എന്നും രാവിലെണ്ടാവില്ലേ ഞായറാഴ്ച മാത്രമാണോ ഒഴിവ്-
ആ എന്നും രാവിലെ ഇല്ല നാളെയും കൂടി രാവിലെ- പോണം പിന്നെ മറ്റന്നാളാ ഉച്ചക്കേ പോണ്ടോ- ചെലപ്പോ രാവിലെ പോയി ഇരിക്കും പഠിക്കാനുണ്ട്. ഇല്ല ആറു മാസം-
ആ കയറിയോ അക്കൗണ്ടിങ്ങക്ക് കയറിയോ.
ഇല്ല അടുത്ത മാസം എക്സാമ-
ആഹ് എക്സാം കഴഞ്ഞിട്ടുഇണ്ടാവില്ലല്ലേ-
അത് കഴിഞ്ഞ കഴിഞ്ഞു.
ആഹ് ആ് അത് കഴിഞ്ഞാ പിന്നെ കേറാല്ലേ-
ഉ എടെങ്കും നോക്കണം-
ആ
പിന്നെ-
വേറെ എന്തൊക്കെ
നല്ലന്നേ ഇപ്പ അങ്ങനെ പോ-
ആഹ് എന്താ ഭർത്താവിന് ജോലി ഭർത്താവിന് ജോലില്ലേ-
ആ ഗവൺമെന്റ് ഉദ്യോഗ-
ആ ഗവൺമെന്റ് ഉദ്യോഗ ല്ലേ അമ്മക്ക് ഉമ്മക്ക ജോലി ഉണ്ടോ?
ഇല്ലപ്പാ-
ഇല്ലേ ഉപ്പേ-
ഉപ്പ വണ്ടി എടുക്കുന്ന ആംബുലൻസ്-
വീട്ടില് ഇമ്മാക്കോ ഇപ്പാകോ ഒക്കെ ജോലിയുണ്ടോ?
ഇല്ല വേറൊയിരിക്കുംല്ല-
ഇല്ലലെ അനിയത്തിയോ ചേട്ട
ഏഹ് ഏട്ടത്തി ഇണ്ട് അനിയനും ഉണ്ട് അനിയന് ബാംഗ്ലൂര് ഏനും ഇപ്പം നാട്ടില്ണ്ട്
ഏഹ്
ഏട്ടത്തിക്ക് ഒരു കുട്ടിണ്ട് ഓള് ഇവിടെന്നെണ്ട്
ആഹ് അവർക്ക് എന്തേലൊക്കെ ജോലി ഇണ്ടോ?
ഇല്ല്യല്ല
ഏഹ് ആഹ് ഇപ്പ അധികം ആൾക്കാരോക്കെ ജോലി ഒക്കെ ഇപ്പോ കുട്ടികള് ഇല്ലോലടക്കം ജോലിക്ക് പോണും പഠിക്കാൻ പോണോലൊക്കെ ഇണ്ട്
ഉം
ഞാൻ പത്താം ക്ലാസാരും പത്താം ക്ലാസ് വരെ പോയിട്ടൊള്ളൂ
ആഹ് ഇങ്ങക്ക് പഠിക്കാനെങ്കി ഇപ്പ പഠിക്കാലേ പ്ലസ് ടു ഇട്ത്ത്ട്ട് ആറ് മാ സുണ്ട് കംപ്ലീറ്റ് ആവുന്ന വോസ് ഇണ്ട്
ആഹ് പത്താം ക്ലാസ്സിൽന്ന് കല്യാണം കഴിഞ് കൊടുന്ന്ക്ക്ന് ഇന്നെ
പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇണ്ടെങ്കി അങ്ങനെ പഠിക്കണം ഇപ്പോഴും
ആഹ് പിന്നെ ആണ്ട് പോയിട്ടില്ല പഠിക്കാൻ പോയിട്ടില്ല.
എന്നാ ശരിയേ വിളിക്കാം
ആഹ ആയിക്കോട്ടെ ഓക്കെ ടൈമഴിഞ്ഞോ